ഹലോ.
അലോ. എത്ത വർത്താനം.
യെത്തങ്ങെ ബ്രസീൽൻ്റെ കളി ചടച്ചട് പോയ്. ഐശ് മൂന്നേ പൂജ്യയ്. എത്ത മൂന്നേ പൂജ്യം വേൾഡ് കപ്പ്ക്ക് ല്ല കളില്ലയ്. വേൾഡ് കപ്പിനില്ല കളില്ലയ്ന്.
എത്ത ചൂടാണ് മൂന്നേ എത്ത കൊഴ്പ്പം.
മൂന്നെ പൂജ്യത്തിനെത്ത കൊയ്പ്പല്ലാത്ത് എത്ത് കള്യാണ് ബ്രസിലാര് കൾച്ച്ണ. ഐശ് ആട്ട. ങ്ങളർജ ആഹ് ഞങ്ങളെ അർജന്റെ കളി കണ്ടോണ്ടി.
ആ ഉണ്ട.
ആ കാണ
ഉം.
അന്റെത്ര ഗോളായി.
ഇരുപത്തി‌ ഒമ്പത്.
ഏഹ്. എടോ ഇൻക്ക് പെയ്സി കേറ്റണ്ട ആവശ്യല്ല അല്ലാതെ ഗോളാവ്ണ്ട്.
ഔ. ആഹ് അതെപ്പ്ല്ല ല്ലെ.
ആഹ് പെയ്സേറി പെയ്സേറി ഇരുന്നൂറ്റി എമ്പത്താറുപ്യ.
എത്ര പ്ലോ.
ആഹ്.
ഇരുന്നൂറ്റി ഐമ്പത്താറൊ ന്നാ ഒര് മുപ്പ ഇൻ്റേക്ക്ട്ട. വെർതെ ഇക്ക്യാ വ്ട്ടര ഞ്ഞാ.
ആഹ് അമ്പട പുളുസൂ.
വിട്ടൊണ്ടങ്ങെ.
അവ്ടെ മയണ്ടോ.
മയല്ല.
പിന്നെങ്ങനെ മോൻ വേൾഡ് കപ്പ് കാണാറുണ്ടോ.
വേൾഡ് കപ്പ് കാണാറുണ്ട് ഏഹ് എഹ്.
മോനേതാ ടീം.
ഇത്.
മോനേതാണ് ടീം വേൾഡ് കപ്പിലേതാ ടീം.
അർജെന്റീന.
ഷാ അളളാ.
ന്താലും ബ്രസീല് ഐശ് ക്ലാസ്ക്കെർങ്ങീല.
ചായ.
ചായ്ക്ക് പുട്ട് പുട്ടാണോ അൻക്ക്.
താ
കുറ്യേറ്ണ്ട്.
പിന്നെ ചായക്ക് ചായണോ ബൂസ് റ്റാണോ കാപ്പ്യാണോ?
ചായക്ക് കട്ടൻ ചായ.
അതെ. മാഷാ അള്ളാ പിന്നെന്താണ്?
ജ്ജ് എത്ര ഗോളായി
ൻ്റെ പയ്നോന്ന്
പൈ പന്ത്രണ്ടാമത്തേക്ക് ഞാൻ അങ്ങട്ട് വിളിച്ചാ
ആ ഉം പിന്നെന്താ ബസാഴ്ച്ചാണ്ട
ഇനി പേസിന്റെ ഓരോ തൊള്ളയേക്കാല്ലല്ലേ
പസ്സ് കളിക്കാണ്ടോ?
ഇപ്പോളോ
ഇത് കഴിഞ്ഞിട്ട്
അത് ആഹ് ആഹ്
മുട്ടാനിക്കണ്ട തൂറാൻ മുട്ടുട്ടോ
ആയിക്കോട്ടെ ഏതാലെന്താ തോറ്റാലെന്താ രസല്ലേ
ബസ്ച്ചങ് തോൽക്കാറ്റോ
ഉം ഞാൻ ഇയാൾക്ക് ആയിഷ് ച്ച്ങ്ങനെ ചടച്ചോയ്
എത്തെ
ഞാനാ പൊറോട്ടനേ കളിയാക്കി വന്നിനിന്നലെ
ഹി ഹി ഹി
ആയിഷ് കളിഴിഞ്ഞ് അഞ്ച്നിറ്റ് എക്സ്ട്രാ ടൈമില് ഞാ പോന്ന് ചായട്ച്ചോ?
ചായടിച്ചീല്ല. കുട്ച്ചാൻ പോണം.
ഞള്പ്പ കുൾച്ചാ പോവും
ഉം പിന്നെന്താർത്താനം സുഖാണോ
ഓ സുഖം ആഹ് എന്ത്?
നിങ്ങളിന്ന് പനംമ്പിലാവ് പോണ്ടോ?
അതെ
പനമ്പിലാവ്
ആ പോവ്ണ്ടെയ്
ഏ
ഉം ങ്ങളെല്ലാരൂടി പോവാ
എല്ലാരുത്താ ഫാമിലി ട്രിപ്പോ
അല്ല നാട്ട്ത്തോല്
ഏ
അതെ
പിന്നെ ഈ ടൈമാണേ നീങ്ണുല്ല ശ്
ആ ജ്ജ്അല്ലെ വർത്താനം പറ്യാതെ ഞാനാ
പിന്നെ പിന്നെ പിന്നെ പിന്നേ മയ ണ്ടോ
നാല്പ്പത്രാമത്ത ടൈമ് ..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
അല്ല ആടേം പോണ് ണ്ടോ
ഏട്ട് പോവാന് കൊൽത്ത് പോണന്ന്ണ്ട്
ന്നാ ഞങ്ങളെ കാശ്മീര് പോവാൻ നിക്കാ
ആഹ് മുട്ട
! കാട്ട്
മർജറ്റ് എത്ര
ബഡ്ജറ്റോ ബഡ്ജറ്റ് എത്രയോ പത്ത് പത്തി അരു അല്ലേ ആറ് ആറ് ഇതിനും പാക്കേജിനും ബാക്കി നാല് ഡ്രസ്സിനും
ഓ
ഹും
ആരക്കെ
! ! അടുത്തോളി
മാഷാ അള്ളാ എന്ന്
ഓണപ്പൂട്ട്ന് ന്നാ പറണേ
ഞങ്ങള് ഊട്ടി
ഞങ്ങളെ ഞാൻ വിചാരിച്ച ചെചിലപ്പ റിസോർട്ട് പോകും കാക്കടപുഴ
ഹ്....
എന്തായ് ! !
എവിട്ടെ
കക്കാടം പുഴ
അവിടെ റിസോർട്ട് കൊ
ഉം
ന്ന മൂന്നാർ വിട്ടുടെ
മൂന്നാർ ങ്ങാ അറിയല്ലല്ലേ പാക്കേജ് അത
ഏ
അവിടക്കങ്ങനെ പാക്കേജ് അറിയില്ലല്ലോ
ആഹ്
ആ പങ്ങനെ പോവാ ചായ കുടിച്ചോ? ഇജ് ചായ കുടിച്ചോ?
ഇല്ല്യ
ചായ കുടിച്ചില്ലേ
അൺലിമിറ്റഡ
അഓ അൺലിമിറ്റഡ
അൺലിമിറ്റഡ് ആയിരിക്കണം അവിടെ വന്ന
ഏഹ ഓഹ വരീൻ
പുട്ട് ല്ല പുട്ട് ഇഷ്ടല്ല അതുകൊണ്ട് വരുന്നില്ല
പുട്ടല്ലതോ ഇതാ പൊറോട്ട
പൊറാട്ട?
ഉം
അള്ള
മാണ്ടവര്ക്ക്. പുട്ട്. മാണ്ടോർക്ക് പൊറാട്ട
അങ്ങനെ
അതെ
റിച്ച് ഫാമിലി
യ്യ യ്യ യ്യ
ഡബ്ളി ഫാമിലി
യ യ യ യ അല്ല ഏതോടത്ത കുളിച്ചാൻ പോണേ
കൊളങ്ങരാ
ഏ
അതെവിടെയ
അഹ് ഇവടെ ഇരണിക ഉണ്ട്
അടീലല്ലല്ലോ അടിത്തെ അല്ലല്ലോ
ആഹ്
സ്കൂളിന്റെ അടീത്തെ
അല്ല അല്ല നമ്മ നമ്മടെ മിക്കവാറും കട്ട് ചെയ്യും എത്ര സ്ഥലത്തിന്റെ പേരാരുന്നു
അങ്ങോട്ടല്ല
കോയിയുണ്ടോ പെരേല്
ഓ ഇഷ്ടം പോലെ
ഹ്ഷ്..
കേൾക്കണോ
എനിക്ക് വേണ്ട അയിന്റെ തീട്ടം കൊണ്ട് ആറാട്ടകാരം
ഓരാറാട്ടും ഇല്ല ജ് വളർത്താൻ നിച്ചമാ
പിന്നെ നോട്ടൊക്കെ ഫുള്ളാക്കിയോ
ഉം ഉം ആഹ് ഏതിന്റെ നോട്ടാ അനക്ക് വേണ്ടത് ഇംഗ്ലീഷിന്റെ
ഏ
ഇംഗ്ലീഷിന്റെ നോട്ട് ഉണ്ടെങ്കിൽ വിട്ടോളൂട്ടൊ
ഞാൻ എഴുതീല്ല എഴുതിയിട്ട് വിട്ടേക്കാം
ഏത് മാർക്കല്ലേ
ഉം
ഈ ഗ്രൂപ്പ് മെസ്സേജ് അയക്കുമ്പോലെ എന്റേതിലേക്ക് മെസ്സേജ് അയച്ച് കൂടെ നിനക്ക്
ഏ ഗ്രൂപ്പ് മെസ്സേജ് അയക്കും പോലെ എന്റേക്ക് മെസ്സേജ് അയച്ച് കൂടെ
ആ അതല്ലേ അന്റെയ്ക്ക് മെസ്സേജ് അയച്ചത്
എനിക്കൊരു മുപ്പത്താറ് റുപ്പിക കേറീന് അത് എന്താ അറിയുവോ ഒരു മുപ്പത്താറ് റുപ്പിക കേറീന്
അനക്ക് ടോട്ടൽ എത്ര കേറി
ടോട്ടൽ ആയി ഇച്ചേ നൂറ്റിയറുപത്
ആയിട്ടൊള്ളൂ
ഉം
ഇനി കേറാനുണ്ടോ
എന്തിനി ബസ്സോ
അല്ല ഇനി വേറെ ഏതിൽ കേറാനുണ്ടോന്ന്
എന്ത് ആ ഇനി കേറാനുണ്ട് പരിശോധിക്കുന്നുണ്ട് ഇന്റെ ടാസ്കൊക്കെ
ആഹ് ചങ്ങായി ബെറ്റ് വെച്ചാതിനി ബ്രസീല് ജയിക്കൂന്ന് എത്ര ബെറ്റാണ് അമ്മ പത്ത് റുപ്പിയക്ക്
ഏ
പത്ത് റുപ്പിയക്ക് വെക്കാൻ കഴിയുവോ
ഉം ഉം
സ്റ്റാർട്ടിങ്ങ് എത്രയാ
സ്റ്റാർട്ടിങ്ങ് മുപ്പത്
പഷേയ്ക്ക്ടുമ്പളേ ദോശയൊമ്മ കൈഞ്ഞോ പൊറാട്ട കയിഞ്ഞോ എന്നത് ദോശയിഞ്ഞോ
തിന്ന മതി
ആഹ് ഉംഹ്
ഐക്ക് കേറുമ്പോ
നൂറ് ഇപ്പൊ ഇടണം ആദ്യം
നൂറോ?
ഉം അയിക്കെന്ന ആ ഗെയിമ്ക്ക് കേറുമ്പം
ആഹ്
അതാണ് ടാസ്ക് മനസ്സിലായോ?
ഓ പിന്നെന്താ ഒരു പത്ത്തക്കൂടി പൊറട്ടന്നോ
ഓഹ്
അത
പൊറാട്ട കഴിഞ്ഞ് പുട്ടും കഴിഞ്ഞ് എന്താഉണ്ടാവാണോല്ലേ ബ്രസീല് ജയിച്ചോണ്ടന്നറിയില്ല
ഒക്കെ പത്തായി
പത്തായോ ഓക്കെ കുറച്ചായിട്ട് ഞങ്ങോട്ട് വിച്ചാ
ആഹ്
ഓക്കെ അഹ്